ഹലോ..? ആഹ്, കേൾക്കുന്നില്ലയേ? എന്തെക്കെ? വിശേഷം? രാവിലെ നേ, ഉം. രാവിലെയൊക്കെ നേരത്തെ എണീക്കോ?
ആ.. ഹ്, രാവിലെ ഒക്കെ നേരത്തെ എണീക്കും.
നേരത്തെ എണീറ്റിട്ട് എന്താ ചെയ്യാ?
നേരത്തെ എണീച്ച നമ്മളെ കാര്യങ്ങളെളുണ്ടല്ലോ! നിസ്കാരം കാര്യങ്ങളും
ആഹ്, അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ? അടുക്കളേലൊക്കെ എപ്പ കേറും? അഹ്ശരി. പിന്നെയ്, കുട്ടിയോളൊക്കെ എപ്പോഴാ സ്കൂൾക്കൊക്കെ പോവ? എത്ര മണിക്കാ പോവാ? അപ്പൊ ഇപ്പോം സ്വന്തം വീട്ടിലാ നിക്കണ്?
ആഹ്, ആഹ്, ആഹ്.
അപ്പൊ ഹസ്ബൻന്റെ വീട്? ആഹ്, അയ് ശെരി. ആഹ്, ആഹ്, ആഹ്. അപ്പൊ ഹസ്ബന്റ് എവിടെ? നാട്ടിലില്ലേ? ആയ് ശെരി. പിന്നെയ്, ഇപ്പൊ കുട്ടിയോളൊക്കെ ഇപ്പൊ എത്രേലാ പഠിക്ക്ണ്?
ആൾ ഇപ്പോ, ഒരാൾ അഞ്ച്ല്, ഒരാൾ രണ്ട്ല് ഒക്കെ ആയിട്ട്.
ആഹ്, അയ്ശെരി. പിന്നെ പെ- ആൺകുട്ടിയോ? പെൺകുട്ടിയോ? എന്താ കുട്ടികള്?
ആകുട്ടിയുണ്ട്, പെൺകുട്ടിയുണ്ട്.
പിന്നെ, നമ്മള് ഈ അതേപോലെതന്നെ ആൾക്കാര് പിന്നെ, പെട്ടെന്ന് പതിനെട്ട് വയസകുമ്പോക്ക് അങ്ങട് കെട്ടിക്കൊല്ലോ ചേലോര്
ആഹ്, ഉവ്വ്, ഉവ്വ്, ഉവ്വ്.
ആഹ്. പക്ഷെ, അങ്ങനെ കെട്ടിക്കുമ്പോ നമുക്ക് തോന്നിട്ടില്ലേ? ഇവര് എന്തിനാണ് ഇപ്പതന്നെക്കെ കെട്ടിക്ക്ണ്? ഓര് പഠിച്ച് ജോലിയൊക്കെ നേടിട്ട്, ഇല്ലേ?
നമ്മള അവസ്ഥ, ഇനിയ ആഹ്, അതെന്നെ. വേറെ ഇത്, തില് നമുക്ക് തോന്നും. എന്തെങ്കിലൊക്കെ ആയിട്ട്, ജോലിയിലായിട്ട്, അതെന്നെ. ഉം, അത് വഴി തീർച്ചയായും അതങ്ങനെ തന്നേണ് ചെയ്യണത്. അത് നാ., അങ്ങനെ വേണത്.
അതെ, അതെ. എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ട്ണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു, ഒരു ജോലി ഇല്ല, പഠിക്കൊന്നും ചെയ്തില്ല. കെട്ടിച്ച് അങ്ങട് വിട്ടു. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മള് ലൈഫില് ഒറ്റക്കായി പോവാണ്. അല്ലെങ്കില്
ഇപ്പെ, നമ്മളെക്കെ പ്പേ ഇല്ലെങ്കിൽ പോലും, നമുക്ക് തോന്നണില്ലേ? നമുക്കൊരു വരുമാനം
വരുമാനം വേണംന്ന് തോന്ന്ണ്ട്. ഉണ്ട്, തോന്ന്ണ്ട്. നമുക്കൊരു വരുമാനം വേണം, സ്വന്തമായിട്ട് ട്ടൊരു വരുമാനം വേണം. ന്നാ മ്മക്ക് അതൊരു സ്ട്രെങ്ത്ത് ആണ്. ഏഹ്! അമ്മക്കതൊരു ബലാണ്. അതെതെ, ന ബലാണ് നമുക്കത്. ആ ജോലി ഉണ്ട് അല്ലെങ്കിൽ നമുക്കൊരു കയ്യിലൊരു വരുമാനം സ്ഥിരം കിട്ടണരു സംഗതി നമ്മളെ കയ്യില്ണ്ട്ന്ന് ണ്ടെങ്കിൽ നമുക്ക് അതൊരു നമുക്ക് എവിടെ എങ്ങനെ എപ്പളൂം എൻ കേറിപ്പോ കേറിചെല്ലാാനൊ ഒരു ധൈര്യാണ് നമുക്ക് അല്ലെ നേരെ മറിച് ഒന്നുല്ല ഒരു വരുമാനം നമ്മളിപ്പോ ഒരുസ ഒന്നും വേണ്ട ഒരു സാധനം ഒരാൾ വിക കാണെന്ന്ണ്ടെങ്കിൽ നമുക്ക് ആഗ്രഹംണ്ട്ന്നക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം കണ്ടു. അപ്പൊ നമ്മള്ക്കൊര് ജോലിണ്ട് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊ ഒരു വരുമാനം ഉണ്ട്ന്ന്ണ്ടെങ്കി നമുക്ക് അത് വേഗം പോയിട്ട് വാങ്ങിക്കാം നേരെ മറിച്ച് നമുക്ക്ത് കയ്യിയില് ക്യാഷ് ഇല്യാ നമുക്ക് അല്ലെങ്കിൽ അത് മറ്റുള്ളവരോട് അതെക് വേണംന്ന് പറയണം. അല്ലെങ്കിൽ എന്താണ് അവരിപ്പൊ നമ്മള അടുത്ത്ല്യാന്ന്ണ്ടെങ്കില് നമുക്ക് അതാ മറ്റുള്ളവർ വാങ്ങുണത് നോക്കി നിക്കാനേ നമ്മളെ കൊണ്ട് പറ്റുള്ളു അല്ലെ? അത് നോക്കിയിട്ടില്ലേ ഞാൻ എപ്പഴും ശ്രദ്ധിച്ചിണ്ട്ട്ടോ നമ്മള്തേപോലെ നമ്മൾ അവരെ മാത്രം ആശ്രയിച്ചിട്ട് നിക്കുമ്പോഴാണ് ചില സമയത്ത് ചില കാരണം കൊണ്ട് നമുകൊന്ന്ഒരി ക്ക് പൈസ കറക്റ്റ് ടൈമിന് അവരെ സാലറി കിട്ടിയിലാന്ന് വെക്ക അപ്പൊ ആ സമയത്ത് നമുക്ക് ക്യാഷ് അവരെ കൊണ്ട് അയച്ചു തരാൻ പറ്റു നമ്മളെ ജീവിതം തന്നെ അവിടെ സ്റ്റക്കായി പോയി എല്ലാകാര്യങ്ങളും അല്ലെ?
പിന്നെ നമുക്ക് നമ്മള് നമ്മള് ജോലിട് ത്തിട്ട് നമ്മള്പ്പം ഞാന് എാ പ്പഞാൻ പറഞ്ഞല്ലോ? ഇങ്ങനെ ഫാഷൻഡിസൈന് ഞാനിപ്പം ഞാൻ തന്നെ ജോലിട്ത്ത് ആദ്യംഞാൻ പോയിട്ടുണ്ട് പിന്നെ ഞാൻ. രണ്ടാമതും ഞന് ഉമ്മായിട്ടു ഉംറകോയി. ഞാൻ എൻ്റെ പൈസ മാത്രം എടുത്തിട്ട്ന് ഉംറകോയ്ത്. നമ്മ ജോലിചെയ്ത് നമ്മന്നെണ്ടാക്കിയ പൈസ കൊണ്ട് മാത്രം. അസോ അത് ഒരു സന്തോഷല്ലേ ഫസ്റ്റില് പോയിണ്ടായാണ് ഹസ്ബൻഡും അമ്മായിമ്മായിട്ട് പോയിട്ട്ണ്ടായ അതവോരു ട്ട്ണപൈസ രണ്ടാമത് ഞാന് എന്റെ മനസ്സിലപ്പോ പോയപ്പോ പിന്നെ പോണം എന്നൊ ആഗ്രഹം തോന്നി. പ്പം ഞാൻ സ്വന്തം തന്നെ പണിയെടുത്ത പൈസ കൂട്ടി അങ്ങനെ വെച്ച് പോയി അപ്പൊ ഒരു ആ ഒരു സംഭവത്തിന്ണ്ടല്ലോ
ഉം ഉം ഉം ഞൻ സ്വന്തയിട്ട് പോവുമ്പോലെ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഇട്
ആ ഒരാൾടെയും പത്ത് പൈസ ഇല്ലാണ്ട് നമ്മൾ തന്നെ തന്നെ ഉണ്ടാക്കിയ പൈസോണ്ട് പോകുമ്പോഴ ഒരു ഭയങ്കര ഹാപ്പി നമുക്ക് സന്തോഷം.
പിന്നെ അതല്ല ഞാപ്പ ഇങ്ങെ ആലോയ്ക്കാറ്ന്നു. ട്ട് നമ്മള ഇപ്പോ നമ്മളെ അവസ്ഥേന പ്പോ ഒരു നമ്മളെ വീട്ടില് പ്പോ ഹസ്ബന്റ് ഇല്ല അവര് ഗൾഫിലാ അപ്പൊ ഒരു മാസത്തെ സാലറി അവർക്ക് കിട്ടാൻ വൈകിന്ന് വിചാരിക്ക അപ്പൊ കിട്ടാൻ വൈകി കഴിഞ്ഞാല് നമ്മടെ കയ്ൽ ഒന്നുംല്ല്യന്ന്ണ്ടെങ്കി ആ സമയത്ത് നമ്മള് നെട്ടോട്ടംഓടണ്ടിവരും. അവിടുന്ന് വാങ്ങിട്ട് ഇവിടുന്ന് വാങ്ങിട്ട്
എവിടന്നായാലും എവിടെന്ന് ചെന്നാലും കിട്ടാനുംന്താരില്ലാത്ത അവസ്ഥ താണ് ഇപ്പൊവേ ഈ യുദ്ധും കാര്യങ്ങളും മന്നപ്പോ തന്നെ നമുക്ക് മാദ്യ്യം വന്നില്ല ആഹ ഗൾഫ് കാരാവസ്ഥ ഒക്കെ ഇടിഞ്ഞല്ലേ
അതെ അതെ നമ്മള് നമ്മളെ കയ്യില് നേരെ മർച്ച് ഒരു വരുമാനംണ്ട് ന്ന്ണ്ടെങ്കിൽ ഇപ്പത് നമുക്ക്പ്പ അവര്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ആ അവസ്ഥ നമുക്കത് ഇട്ത്തിട്ട് നമ്മളെ കാര്യങ്ങൾ നടത്തായിരുന്നല്ലോ? അങ്ങനെ ഒക്കെ നമ്മള് ചിന്തിക്കാറ്ണ്ട് അപ്പൊ അതാ പറഞ്ഞത് നമ്മള് കല്യാണംണ്ട് കഴിച്ചിട്ട് പോയാപിന്നെ നമ്മള ഒന്നും ചെയ്യൂല വീട്ടില അവിടെ ഇരിക്കും ടു ഒന്നും ചെയ്യാതെ അ വീട്ടില് ആ വീട്ടത്ത് ജോലികളും കുട്ടോളിം കുട്ടോളിം എല്ലാരും കാര്യങ്ങള് നടക്കണം നോക്കും വാണം. എന്നാലും നമ്മക്ക് ന്നര്ത എന്തേലും കിട്ടേണ്ട രീതി ഇതില് നമ്മളെന്തെലും ഒരു സംഗതിക്ക് ഇറങ്ങ കഴിഞ്ഞാ നമുക്കൊരു വരുമാനം ഉണ്ടാവുമ്പോഅത് ത് വല്ല്യരു കാര്യാണ് അത് കാര്യാണെന്ന് മാത്രമല്ല നമുക്കിപ്പഞ അവർക്ക് ബുദ്ധിമുട്ട് വരുമ്പോ അവര് ഇന്ന് ഒരു സപ്പോട്ടായിട്ട് നമ്മക്ക് നിക്കാനും അല്ലേ? അവര് വല്ല്യ കാര്യങ്ങള് ചെയ്യുമ്പോ നമുക്ക് ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ നമ്മുടെ കയ്യിലുള്ളത് ഇട്ക്കും ചെയ്യ്താ രണ്ടാളും കൂടെ അങ്ങട്ട് മുന്നോട്ട് കൊണ്ടപോവുമ്പോ ഇന്നത്തെ കാലത്ത് അങ്ങനെന്നെ നമ്മുടെ ജീവിതം മുന്നോട്ട്ണ്ടാൻ പറ്റുള്ളു
ആഹ ഉം
അല്ലാതെ ഒറ്റ ക്കൊരാളെ കൊണ്ട് പിന്നെ പറ്റും വല്ല്യ നല്ല വരുമാനൊക്കെ കിട്ട്ളൊരാളാണെന്ന്ണ്ടെങ്കിലൊക്കെ കൊഴപ്പല്ല്യ ആഹ് അതെ അതെ അല്ലാതെ പിന്നെ ആഹ അതെ അതെ സാധാ ഒരുതില് പോണാൾക്കാരാവുമ്പോ നമുക്ക് എന്താ പറിയാ നമുക്കൊരു വെരുമാനണ്ടായി കഴിഞ്ഞാ അതവര്ക്കെന്നൊരു സഹായാണ്. ഒരു സപ്പോർട്ടാവുമ്പഴേ അവർക്കും ഒരു സന്തോഷം ഒരു സമാധാനാണ്. ഞാനിന്റെ കയ്യിലില്ല്യാത്ത സമയത്താണെങ്കിലും അവരിട്ത്ത്ന്നും ഏഹ് അവരാണെങ്കിലും ഇണ്ട് ണ്ടല്ലേ അവരട്ത്ത് ഇണ്ടാവൊല്ലോ അതോണ്ട് ബുദ്ധിമുട്ടൂലല്ലോ ആഹ് നെകത്താം പറ്റും അതന്നെ ഞാനും അത് ആലോയ്ക്കല്ണ്ട് അപ്പഞാങ്ങെനെ ആലോയ്ക്കും ഇപ്പഴുണ്ട് ട്ടങ്ങനെ ജോലിയൊന്നും നോക്കാതെ പഠി പ്പിന്റെ എടക്ക് കുട്യോളെ കെട്ടിച്ച് വിട്ണോരെക്കെണ്ട് പക്ഷെ എന്ന്ട്ട് ചെലോ
ശെരിയല്ലത്
അതെ ചെലോര് പഷേ കഴിഞ്ഞാലും പഠിക്ക്ണോര്ണ്ട് ചെലോര് പഠി ച്ചാലും ഒന്നിനും പോവാത്തോര്ണ്ട് പിന്ന അവര് പോവും കൊറേ പിന്നെ പത്ത് കൊല്ലൊക്കെ വെറുതെര്ന്നേനേഷം പിന്ന അവര് പോവും ഏഹ്
ഇപ്പൾത്തെ കുട്ടിൾക്കറിയാം അവർക്ക് ജോലി വേണം ജോലി ആണവരിക്ക പ്രധാനം എന്ന്ള്ളത് ഇണ്ട് അവർക്ക് അയ്നന്നായിട്ട റിയാം നമ്മക്കൊന്നന്നറി നമ്മക്ക്റിഞ്ഞൂടായിരുന്നു നമ്മളെ
ഇതാണ് വൽതൂന്നും വിചാരിച്ചിട്ടാണ്ട് പോന്നു ഏഹ് പിന്നെ പിന്നെ അതല്ല ഇപ്പത്തെ കുട്ട്യോളുന്നും പറഞ്ഞാ അവര് കല്യാണംന്ന് പറിംമ്പോത്തിന് സമ്മയ്ക്കുണൂല്ല്യല്ലോ ട്ടോ ജോലി ആവട്ടെ അല്ലെങ്കി ഞാൻ പഠിക്കാണ്ന്നുള്ളൊരുതന്നെ കുട്ട്യാ
ഉം അതെ ഞാൻ പറഞ്ഞേ നമ്മക്ക്ന്ന് പറഞ്ഞത് അങ്ങനെ ജോലി വേണംന്ന് തോന്ന്ണ് മൈൻഡ്ണ്ടാർന്നില്ല
അതെ അതെ അതെ അതെ ഇപ്പങ്ങനെല്ല ഇപ്പല്ലാർക്കും ജോലി വേണം അതെ അതെ എല്ല അവർക്ക് ജോലി വേണന്നു ആണ് പിന്നെ അതു മാത്രല്ല പിന്നെ അവരാണെങ്കില് വെറുതെ ഇര്ക്കും എന്നിട്ടൊരു പത്ത് കൊല്ലം കഴിഞ്ഞിട്ടാ പിന്നെ അവരൊന്ന് പുറത്ത് ജോലിക്ക് എറങ്ങാ പിന്നേണ് പഠിക്കണെന്നുള്ളൊരു ചിന്തൊക്കെ അവർക്ക് വെര അപ്പാ പത്ത് കൊല്ലൗടെ വേസ്റ്റായി ആ സമയവരവ്ടെ കളഞ്ഞോയി ഏഹ് ഇന്ന്ട്ട് പിന്ന അവര് പഠിച്ച്ണ്ടാക്കിട്ട് പിന്നെന്തെങ്കിലൊ ചെയ്യാ നേരെ മറിച്ച് ആ പഠിപ്പന്നെ തൊടർന്ന് അപ്പത്തന്നെ തൊടർന്നാണ്ട് പൊയ്ക്യാണെന്ന്ണ്ടെങ്കില് നല്ല ജോലിയിലുയർന്ന് പോവാനൊക്കെ അവരെ കൊണ്ട് പറ്റും അപ്പൊ പല കാര ണം കൊണ്ടും അവർക്കത് ചെലോര്ക്ക് തട്സങ്ങള് വെരും അല്ലെങ്കി വീട്ടാര് സമ്മയ്ക്കൂല ക്കൂല പിന്നത് സമ്മയിക്കുമ്പോക്കെ ഒരുപാട് കാലായിട്ട്ണ്ടാവും. കാലങ്ങളങ്ങനെ കഴിഞ്ഞ് പോയിട്ട്ണ്ടാവും അങ്ങനെ പിന്നെ കുട്ട്യ ഇപ്പളാണെങ്കിലിത് ഇപ്പതീ പറഞ്ഞപോലെ പഠിക്കാണ് പഠിക്കാണ്ന്ന് പറഞ്ട്ട് ഒരാളും കല്യാണത്തിന് സമ്മയ്ക്കൂല പഠിക്ക്ണോല് പിന്നെ നമ്മ്ടൊക്കെ അമ്മടെക്കെ കാര്യംന്ന് പറ്ഞ്ഞ്ട്ട്ണ്ടെങ്കില് വീട്ടാര് പറയാ അതങ്ങട്ട് കേക്ക അങ്ങനെ അതെ അതെ അതങ്ങട് കേ അങ്ങന
നമ്മക്കൊരു മർത്തൊരു തീരുമാനില്ല്യല്ലോ
ഇല്ല്യ മർത്തൊന്നും തീരുമാനം ഇല്ലെനും പറയാനും പേട്യാണ്
പേടിയ ഇപ്പ പറയാനേ നമ്ക്ക് പിള്ളേരോട് കല്യാണ കാര്യം പറയാം പേടിണ്ന്ന്
അതെ അതെ അതെ അതെ ഇപ്പങ്ങനല്ലേ ഇപ്പ അവരങ്ങട്ട് പറിയും ആദ്യന്നത് മതീന്ന് ഇങ്ങനേണ്ന്നാണ്ട് പറിയും അവര്ടെ കാര്യങ്ങണ്ട് പറിയും പിന്നൊരു ചെ ക്കം വന്നാ പോലും അവരങ്ങട്ട് പെൺകുട്ട്യളാണെങ്കില് അവരങ്ങട്ട് പോയിട്ട് ചോയ്ക്കും അവരുടെ കാര്യങ്ങൾ അവര് ചോയിക്കും ഇങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് പിന്നെ പല നി ബന്ധനങ്ങളും ഇന്നത്തെ പെൺകുട്ടികൾക് തന്നെ ഉണ്ട് അതിനനുസരിച്ചിട്ടുള്ളതാണെങ്കി മതി മതി ഇല്ലെങ്കിൽ വേണ്ടന്നാണ് ഇല്ലെങ്കിൽ കല്യാണം കഴിച്ചില്ലെങ്കിലും ഇപ്പൊ എന്താ കൊഴപ്പം
ആഹ അതെന്നെ
ആ ആ ഒരു രീതിക്കാണ് ഇപ്പ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളാണെങ്കിലും പോണത് ഏ പിന്നെ എങ്ങനെയാണെങ്കിലും പിന്നെ ബന്ധങ്ങൾ തെരഞ്ഞെടുക്കുമ്പോളും ഉണ്ട് പല ഇന്നത്തെ കാലത്ത് ചെക്കന്മാര് എന്ന് പറഞ്ഞാല് ഇനിപ്പോ ആണും പെണ്ണും ഒരുപോലെ തന്നെ ട്ടോ പല തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരരും ഉണ്ട്
വ്വ വ്വ വ്വ വ്വ
ഒക്കെ നോക്കിട്ട് തിരഞ്ഞെടു നല്ല ആൾക്കാരെ തിരഞ്ഞെടുക്കാൻ പറ്റണം നല്ലത് കിട്ടണം എന്താന്ന് വെച്ചാല് എങ്കില് ഒള്ളൂ നമ്മുടേ കുട്ടികൾക്ക് സന്തോഷമായിട്ട് ജീവിക്ക
ആ വരുന്നതിൽ നല്ല പയ്യന്മാരായാലോ നല്ലതുള്ളു
അതെ അതെ പിന്നെ പുറമക്ക് നന്നായിട്ട് കാര്യല്ല്യെ നമ്മള് നല്ലോണം അന്വേഷി
അന്വേഷിക്കണം ഉം ഇപ്പോഴത്തെ കാലം വളരെ മോശമാണ് പല ഇതിയിലും ചെന്ന് പെട്ട് ട്ടുള്ള പിള്ളേരോ
ആ ആയിരിക്കും പക്ഷെ നമ്മുക്ക് കാണുമ്പോ നമ്മളിപ്പോ ചിലവരെ കാണുമ്പോ നല്ലാ ആൾ ആൾക്കാരെക്കാരം പക്ഷെ ഓരോ പേരിലും ഓരോ പ്രശ്നങ്ങള് വരുമ്പോളാ നമ്മള് ഞെട്ടിപ്പോവാ ഇവരോ ഇവര് അയിന് അങ്ങനെയൊക്കെ ചെയ്യുവോ ആ ഒരു രീതിയില് അപ്പൊ അതെന്താ വച്ചാൽ അവര്ക്ക് പെൺകുട്ടി കുട്ടിക്കൊ ചെക്കനെ കല്യാണം നോക്കുയാണെങ്കിലും അതേ നേരെ തിരിച്ചു അങ്ങനെതന്നെട്ടോ ഇപ്പ ആണ് പെണ്ണ് ന്ന് ഒന്നുല്ല അത്രയും നല്ലോണം അന്വേഷിച്ചിട്ട് മാത്രമേ ഓരോ കാര്യങ്ങള് ചെയ്യാൻ പറ്റുള്ളൂ ഏ അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ പിന്നെ അത് എന്നേക്കും ഉള്ള ഒരു വിഷമായി മാറും ഏ പിന്നെ ജീവിതം നന്നാക്കാൻ വേണ്ടീട്ട് നല്ലൊരു ആളെ കണ്ടെത്താൻ നോക്കിട്ട് പിന്നെ ഇള്ള ജീവിതം ഇല്ലാതായ അവ പോവ്ണ അവസ്ഥയായി പോവും അല്ലെ
പിന്നെല്ല
ഉം അങ്ങനെ തന്നെയാണ് ഓരോരുത്തർ ഇപ്പോ നമ്മള മുന്നിൽന്നെ ഓരോത്തരെ കാണണുണ്ടേനും ഓരോ പ്രശ്നങ്ങളായിട്ട് ഇഷ്ടംപോലെ കേസുകൾ നമ്മള് കാണുന്നുണ്ട് അപ്പൊ അതൊക്കെ നമ്മള് നല്ലോണം നോക്കിയെങ്കിൽ തന്നെള്ളു പിന്നെ നമ്മുടെ കുട്ട കുട്ട്യോൾക്ക് എന്താ പറയാ സന്തോഷമായിട്ട് ഇത് കൊറച്ച് കാലത്തിനുള്ളൊരു ജീവിതം അല്ലല്ലോ
ആഹ അതന്നെ
പറ പോലെ ജീവിക്കാനുള്ളതല്ലേ അപ്പൊ ആ ആളല്ലേ ബാപ്പ ഉപ്പ ഉമ്മയോ അല്ലെങ്കിൽ അച്ഛന അമ്മ അപ്പൊ അവരുടെ കൂടെ ഒന്നുംല്ലല്ലോ എത്ര വർഷം വർഷം വരള്ളൂ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് വർഷത്തിന്റെ ഉള്ളില് വരല്ലേള്ളൂ അവരുടെ കൂടെ ബാക്കി എത്ര വർഷം അവർക്ക് ജീവിതംണ്ട് അവര് മരണം വരന്ന് പറഞ്ഞത് ഈ കല്യാണം കേൾക്കുന്ന ആളെ കൂടെണ് അവര് ജീവിക്കാൻ പോണത് അപ്പൊ പിന്നെ എന്താണ് അപ്പൊ നമ്മളെന്താ അത് തിരഞ്ഞെടുക്കുമ്പോ നല്ലോണം നന്നായിട്ടില്ലെങ്ക തെരഞ്ഞെടുപ്പ് നന്നായിട്ടില്ലെങ്കില് അതോടെ ജീവിതേ കട്ടപ്പുകയായി പോവും
ആഹ അതെ
അത് അപ്പൊ അ നല്ലോണം ശ്രദ്ധിക്കന്നെ വേണം എന്താണെങ്കിലും ആ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങള് അല്ല നമ്മുക്കും ഉണ്ട് പെൺകുട്ടികളൊക്കെ നമ്മളെ കല് കുട്ടികളെ കല്യാണം നോക്കുമ്പോഴൊക്കെ നമ്മള് നല്ലോണം നോക്കണ്ടി വരും നല്ലോണ്ണം ശ്രദ്ധ
കുട്ടികളെ കല്യാണം ഒക്ക ആവാറയല്ലോ അല്ലെ അല്ലാവർക്കും പഠിപ്പും ഒരു ഒരു കൊല്ലം കൂടില്ലേ ഉള്ളൂ ഇനി
ആഹ് ഒരു ഒന്നര കൊല്ലം കൂടെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട്ന്നെ നോ നോക്കണം അവരൊക്കെ കുട്ടി കുട്ട്യാളും അങ്ങനെ തന്നെ പറയണ് അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് മതിന്നുള്ളത് അതിനനുസരിച്ച് നോ
കുട്ട്യാളെ കാര്യമല്ലേ അപ്പൊ അവര് ഓരോരുത്തും ഇങ്ങനെ വരും അന്വേഷണം ഒക്കെ നടക്ക്‌ണ്ടാവും ല്ലേ
അന്വേഷണങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ ഇപ്പൊ പിന്നെ അതിനൊന്നും നമ്മൾ നോക്കിട്ട് ട്ടില്ല അതിനങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല അതെ അതെ അതെ അവര് പഠിക്കട്ടെ എന്നുള്ളതിലാണ് എങ്ങനൊയാലും നല്ലതിലൊക്കെ ആവട്ടെ ന്നായി ക്കോട്ടെ ഞാൻ വിളിക്കട്ടോ ശരി എന്നാ ഓക്കെ